ഉം
ഹലോ
കെൾക്ക്ന്നില്ലെ
ഹലോ
ആഹ് ഇപട കെൾക്ക്ണില്ലെ ഏ
കേക്ക്ണ്ല്ലെ
കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ് എന്തക്കെ വിശേഷം
മ് സുഖായിട്ട് പോണ്
ചായൊക്കെ കുടിച്ചോ
ചായെക്കെ കുടിച്ചു ബ്രോയോ
പിന്നെ ഞാൻ ചായ കുടിച്ച് ഇരിക്ക്ണു
ഉം ഉം പിന്നന്ത പറി
പ്രത്യേകിച്ച് ഒന്നുല്ല
ഏ
ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ
ഇന്ന് പത്രം വായിക്കലില്ല ഇന്ന് വായിച്ചാൻ പറ്റിട്ടില്ല ക്ലാസ് കയിഞ് ഇപ്പം വന്ന്ട്ടെള്ളൂ
ആഹ് അല്ല ഇപ്പോ പോതുവെ അങ്ങനെ ആരും പത്രം വായിക്കലില്ല ഇപ്പ എല്ലാം ഫോണിൽ കിട്ട്ണോണ്ടയ്
പത്രം എടക്കോക്കെ കാണുമ്പോ വായിക്കല്ണ്ട് ഇപ്പോ ഇന്ന് ക്ലാസ്സ് കഴിഞ്ഞ് ഇപ്പോ വന്ന്ട്ടോള്ളൂ
അ ആഹ്
അത് പൊതുവേള്ളതാണ് ഇപ്പോ പത്രം മാത്രല്ലല്ലോ ബുസ്തഅങ്ങളും നോവലുകളൊന്നും ഇപ്പ ആര് തീരെ വായിക്കലില്ല പ്പൊ ഞാനന്നെ ബുസ്തഅങ്ങൾ ഇങ്ങനെ വായിക്കാ വാണ്ടിട്ട് കൊറേ എണ്ണം വേടിക്കും പിന്ന അത് അവടെ ഇട്ടു ഇടും ഫോണ്‌മ്മക്ക്നേരെ തിരിയും ഇപ്പൊ ഫുള്ള് അങ്ങന അയ്ക്ക്ണ് ഞാൻ ന്നല്ലപ്പോ പൊതുവേ എല്ലാരും ഈ ബുക്കേൾ വായിക്ക്നോട് തീരെ താല്പര്യല്ല ബുസ്തകം തൊറന്ന് വായിക്ക് നോനോടയ് ഈ ഫോണും കാര്യങ്ങളൊക്കെ ആയോണ്ട്
അതെ ഏ നിങ്ങൾ അവസാനായിട്ട് ഏത് ബുക്ക വായ്ച്ചെ ഓർമ്മണ്ടോ
അവസാനായിട്ട് ഇപ്പ ഏതാ വായിച്ച് സൈലന്റ് പെഷ്യന്റ് പറഞ്ട്ട്ള്ള ക്ക അഫുള്ള ആയിട്ടില്ല പൗതിക്ക് വച്ച് നിർത്തി ഇപ്പ ആബുക്ക് എവിടെന്ന് കാണാനുല്ല
ആഹ് വായിക്കാൻ ഇഷ്ടള്ള ആളായി
വായിക്കാ ഇഷ്ടാണ് വായിക്കാ ഇഷ്ടാണ് പക്ഷേ അത് മക്ക് ഒന്നാമതി ഇപ്പ ഈ ക്ലാസ്സൊക്കെ തൊടങ്ങിയോണ്ട്കൂടി എടക്ക് എടേൽ വെച്ച് പോണ ഇഷ്ടല്ലേ ഞാൻ ഒന്നാമത് ഈ വായിക്ക ഈ ക്രൈം ത്രില്ലർ പോലള്ള സംഭവങ്ങളൊക്കെ വായിക്ക അപ്പ അതിൽ എന്തെലും ഒര് സ്റ്റിച്ച് ഇതാക്കുമ്പോ ഞമ്മെക്ക് ആ ഒരു മോട് നഷ്ടപ്പെടും പിന്നെ വായിക്കാൻ തോന്നുലാ അങ്ങെൻത്തെ ഒരു സംഭവാണ് ബ്രോ വായിക്കെൽ ഇല്ലെ?
ഏഹ് പണ്ടൊക്കെ പണ്ട് മീൻസ് ഒര് ഡിഗ്രി ഒക്കെ എത്ത്ണെയ്ന്റെ മുന്നെ വായിച്ചിര്ന്ന് പിന്നെ ഒക്കെ കൊറവായി പിന്നെ ഒന്നാമെത് എന്താ ചോയിച്ചാൽ കയ്യില് ഫോണ് ഇണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗം പിന്നെ വായിക്കാന്ന് ഇള്ളെയിന് ചടഞ്ഞ് ഇരിക്കണല്ലോ
ചടഞ്ഞിരിക്കെണം പക്ഷെ നമ്മെക്ക് ആ വായനോട് ഇള്ള ഒര് ഉം കൊറെ അറിവ് കിട്ടുംന്നാ ഇൻക്ക് തോന്ന്ണെത്
അതെ വായിക്ക്ണെയിനെ കുറിച്ച് ഇപ്പത്തെ കാൽത്തെ വാ അദികായിട്ട് ല്ലാരും വായനെന്ന് മാറിയാണ്ട് എന്ത് വായന ഒര് മട്പ്പാണ് അത് ഒര് പഴെ ചിന്താഗതിയാണ്ന്ന് ഇള്ളെ ഒര് ഘട്ടത്തിലാണ് ആൾക്കാർ പോയി ഇരിക്ക്ണെ
ആഹ് ആഹ് അഹ്‌ ശെരിയാണ്. ഫുള്ളി വായിക്കുന്നു ഫുള്ള് എന്തെലും അറിയണെങ്കിൽ നല്ല വല്ല വീഡിയോസും ഇങ്ങനെ കാണാ എന്ന് അല്ലാതെ അല്ലെങ്കിൽ ഇപ്പ ഈ ഏഹ്
ഇങ്ങളെ അയിപ്രായം എന്താ വായന വാണോന്നാ വാണ്ടെന്നാ?
വായന വാണം ഇപ്പൊ ഒര് നോവലാളായാലും നല്ല നോവൽ ഒക്കെ ഇപ്പം വായിക്കെണം ഇന്നാലെ നമ്മെക്ക് ഭാഷ ഒര് കൂട്തെൽ അറിവ് ഇണ്ടാവാ അതുപോലെ ഇപ്പ നമ്മെൾ എന്തെലും പ്രസംഗിക്കാന്ന് പ്രസംഗിക്കെ അല്ലെങ്കിൽ നാല് ആൾക്കാരെ മുന്നിൽ നീച്ച്ന്ന്ട്ട് എന്തെലും പറെണംന്ന് ഒക്കെ ഇണ്ട്ന്ന് ഇണ്ടെങ്കിൽ ഞമ്മെക്ക് ഈ വായനോണ്ട് കൊ എത്ര ഉപകാരങ്ങൾ ഇണ്ട്.
അതെ
വായന അത്യാവ്ശ്യാണ് അയ് ഞമ്മെൾ എത്ര വെൽതായാലും ഞമ്മെൾ വായിക്കെണം
ഉം പിന്നെ പി നിങ്ങെൾ ഏഹ് എന്തെയ് വായിക്ക്ണ സമയത്തെ ഏതെ ഇങ്ങെക്ക് ഇഷ്ടപ്പെട്ടെ ഏഹ് രചെയ്താവ് ആരാ?
അങ്ങനെ ഒരാൾന്ന് ഇല്ലാ ഞാൻ ഏറ്റവും കൂട്തെൽ ട്രെറ്റ്ലെർ വാ പൈൻ കില്ലെർ ബുക്കാണ് വായിക്കെൽ അതായെത് കൊലപാതക അന്വേഷ്ണം അയിൽ ലാജോ ജോസ് പർൺട്ട് ഒര് ചെങ്ങായി ഇണ്ട് ആ പുസ്തകങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെടെൽ പിന്നെ അതെ മാതിരി ഏഹ് ജോസെഫ് അന്നം കൂട്ടി ജോസ് ഇണ്ടല്ലോ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ
ആഹ് ആഹ് ആഹ്
ആളെ പുസ്തകങ്ങെൾ ഇണ്ട് അതെ മാതിരി മൂപ്പെരെ നോവൽ ഇണ്ട് ആൽക്കമിസ്റ്റ് അതുപോലെ രണ്ട് മൂന്ന് നോവലുകളൊക്കെ ഇണ്ട്
ആഹ് ആഹ് ആഹ് ഞാൻ അവസാനായിട്ട് വായിച്ചെ ഞമ്മളെ അഖിൽ പി ധർമഞ്ജന്റെ ബുക്കാൾ ഒക്കെ വായിച്ച്
ആഹ് ധർമജന്റെ ഈ രാത്രി ലാസ്റ്റ് അറങ്ങിയ ഒര് ബുക്ക് ഇണ്ടല്ലോ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അത് അതൊക്കെ ഞാ വായിച്ചിര്ന്നു.
ആഹ് അത് ഇൻക്ക് കിട്ടിട്ട് ഇല്ല ന്നാ അയ്ന്റെ മുന്നെ ഇള്ള ഒര് മൂന്ന് പുസ്തകണ്ടായിര്ന്നു ഞാ വായിച്ചിര്ന്നെ മെർക്കുറി അയലെന്റെ പോലെ
റാം സി ആനന്ദി, റാം കെയർ ഓഫ് ആനന്ദി. ഹലോ ഹലോ കേൾക്ക്ണ് ഇല്ലെ ബ്രോ? ഹലോ ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ കൾക്ക്ണ് ഇല്ലെ? ഹലോ വോഹ്